പി ഹ ആലോ കേ കേക്കേ ആ കേൾക്ക ആഹ്
എന്തായിരുന്നു
ഇല്ലല്ല ചായ കുടിച്ചില്ല ചായ കുടിക്കാൻ സമയമായിയില്ല ഞാൻ ചായ ഇങ്ങനെ കുടിക്കാറില്ല
ഇ ക്ക ആ് ആ ഇത് ബൂസ്റ്റിട്ട് കുടിയാൻ വരാണോ
മൂസൊക്കെ ഇട്ട് കുടിക്കാൻ പറ്റിയ അവസ്ഥേയില അല്ല
അതന്ന
ഉം പ്രത്യേകിച്ചൊന്നും ഇല്ല
ആഹ് അഞ്ചു മണിയൊക്കെ ആയില്ലേ ചായ കുടിക്കുന്നു ഇഷ്ടത്തി ന് എടുക്കണ്ടേ
ഉം ഉം ആഹ് എന്താ വീട്ടിലങ്ങനെയാണോ കുടിക്കാറ്
ആഹ് ഞാൻ ബൂസ്റ്റും ഹോർലിക്സൊക്കെ ഇട്ടാ കുടിക്കാറ്
അമ്മ കലക്കി
എന്ത ഭാര്യ കറക്ക
അതേ അല്ലേ
ഉം
എത്ര നാളായി ഇപ്പൊ കല്ല്യാണം കഴിഞ്ഞിട്ട്
ഒരഞ്ചു വർഷം മേളിലായി ആറാല അഞ്ചാ സോറി അഞ്ചാകുന്ന് ഏഹ്
ആരാ കുട്ടികളാണോ ആ പാട്ടൊക്കെ പാടുന്നേ
ആഹ് അതേ കുട്ടികളാ പാട്ട് പാടുന്നേ
ഉം ഭയങ്കര കലാകാരന്മാരാണെന്ന് തോന്നുണു പെണ്ണാണോ ആണാണോ
ഏഹ് ആഹ് പെണ്ണുവുണ്ട് ആണുവുണ്ട്
ഉം ഉം ഭാര്യ എന്ത് ചെയ്യുന്നു
ഉം ഞങ്ങള് കുടുംബപരമായിട്ട് ഭാര്യ ഭ ര്യ ഇവിടെ ഏഹ് വേറെ ചെയ്യണു പിന്നെ കൂട്ടത്തില് എന്തൊക്കെയോ ഓൺലൈൻ പരി പാടി ആണ്
വെറുതെ ഇരിക്കുവാണോ
ആഹ് വെറുതെ ഇരിക്കുവാണോ ഏഹ്
ഭാര്യ വെറുതെ ഇരിക്കുവാണോന്ന്
ഹലോ ഭാര്യ ഐ മീൻ ഹാഫ്
കേൾക്കുന്നില്ലല്ലോ ഹലോ
കേൾക്കുന്നില്ലല്ലോ ഹലോ ഹൗസ് വൈഫ്
ഹൗസ് വൈഫ് ഹൗസിലപ്പോ പരിപാടിയൊന്നുവില്ല പണിയൊന്നുവില്ല
ഉം ഹൗസിലെ വൈഫല്ലേ
ഉം ആഹ് അതെ അതെ അതെ ശരിക്ക് ഈ വൈന്നേരവായ ചായ ഒന്നും ഇട്ടേര്ത്തില്ല അഞ്ച് മണിയായി ഇതുവരെ ചായ ഒന്നും ഇട്ട് കണ്ടില്ല ഇപ്പൊ പോലും ഒന്ന് ഇട്ട് തരാനുള്ളൊരു മനസ്സ് കാണിച്ചിട്ടില്ല
ഉം ഭയങ്കര കഷ് ട്ടമായിപ്പോയി അമ്മയായിരുന്നെങ്കി എപ്പഴും അങ്ങനെ ചായ ഇട്ട് അങ്ങനെയൊക്കെ തരുമായിരുനെന്ന് തോന്നണല്ലേ അങ്ങനെ ശീലവായി പോയി കാണും പക്ഷേ ചായ കുടിക്കുന്നത് അത്ര നല്ലതല്ല ശരീര
ബൂസ്റ്റ് കുടിക്കുന്ന കൊഴപ്പില്ല ബൂസ്റ്റ് കുടിക്കുന്ന കൊഴപ്പില്ല ബൂസ്റ്റ്ക്കെ കൊഴപ്പില്ല അതെ
ആഹ് ബൂസ്റ്റ് കുടിക്കുന്നൊണ്ട് കുഴപ്പില്ലല്ലേ
ആഹ് ഒന്ന് ഒന്ന് പറയാവോ ഇട്ടുതരാൻ ഒന്ന് പറയാവോ ഇട്ടുതരാൻ
ആഹ് പറയാം പറയാം പറയാം എനിക്ക് വല്ല്യ പരിചയില്ല ഞാന് പരിചയപ്പെട്ടിട്ട് ഞാന് അവരോട് ഇട്ട് തരാ പറയാം
മതി മതി മതി ഇങ്ങോട്ടുവ
ഉം ഓക്കെ ഉം അച്ഛനും അമ്മയൊക്കെ സുഖായിട്ടിരിക്കുന്നോ?
ആഹ് സുഖായിട്ടിരിക്കുന്ന്
അവരൊക്കെ വിളിക്കാറുണ്ടോ നാട്ടിലാണോ അല്ലെങ്കി പൊറത്താണോ അവര്
അവരൊക്കെ വിദേശത്ത
അതേല്ലേ അപ്പൊ നിങ്ങള് എവിടെയാ
ഞാൻ സ്വദേശത്ത
എന്ത് ചെയ്യുന്നു ജോലി ചെയ്യുന്നുണ്ടോ അല്ലെങ്കി വെറുതെ വീട്ടിലിരിപ്പാണോ?
വേറെന്തേലും ബിസിനസ്സ് ആണോ
ബിസിനസ ഞാൻ കടപ്പുറത്ത് പോവും കണ്ണൻ ചാള പിടിക്കും വെള്ളരാരണയിൽ ഇട്ട് ഒണക്കു അയിന്റെ ബിസി
കൊറച്ച് സൗണ്ട് കൊറച്ച് പറയാവോ
ആഹ് അയ്നടി അതല്ലാ ഓഹ് പാട്ട് വേണം
ആരാ മോളാണോ പാട്ട് പാടുന്നേ
ആഹ്
നന്നായിട്ട് പാട്ടുപാടുമോ
ആഹ്
എന്ത് പാട്ടാണ് പാടുന്നത്
എന്ത് പാട്ടാണ് പാടുന്നത് കരിനീല കണ്ണുള്ള
ഉം
പാ പാട്ട് ആ വരി മൊത്തം പഠിക്കുവാ എനിക്ക് പോലും അറിയില്ല മര്യായക്ക് പിന്നെ
ആഹ് പരിസരബോധം മറക്കരുത്ട്ടോ
ഏഹ്
പറഞ്ഞതെല്ലാം ഓർമ്മയില്ലേ പരിസരബോധം മറക്കരുതെന്ന് മ്മ് ഓക്കെ അപ്പം എന്ത് പാട്ടാ പാടുന്നത്
മ്മ് സിനിമാ പാട്ടാണോ അല്ലെങ്കി ആൽബമാണോ
യാൽബം
ആൽബം അത് കുഞ്ഞുങ്ങളക്കെങ്ങനെയാ പാല് ചായ ഇതൊക്കെ കുടിക്കാറുണ്ടോ?
ഹലോ
കുടിക്കാറുണ്ട് കുടിക്കാറുണ്ട് ഹലോ കുടിക്കാറുണ്ട്
മ്മ്
കോള് കോള് കേക്കുന്നതിലെന്തേലും ബുദ്ധിമുട്ടുണ്ടോ? കോള് എന്തോ ഡിസ്റ്റർബൻസ് പോലെ
ഇല്ല ചായ ഇണ്ടാക്കുവാണോ?
ആ ചായ ഇണ്ടാക്കാനായിട്ട്
ആ ബൂസ്റ്റിട്ടുണ്ടായിക്കോ കേട്ടോ നല്ലതാ വയ്യ ശരീരത്തിനക്കെ
ആ ബൂസ്റ്റിനി വാങ്ങിച്ചിട്ട് വേണം ഞാൻ വാങ്ങിച്ചിട്ട് ആ അങ്ങനെ കുടിക്കാ ശ്രമിക്കാം.
ഇങ്ങനെയാണെങ്കി മറ്റേ
മറ്റേ ഈസ്റ്റേൺ കോഫി പൗഡറോ അങ്ങനെ വല്ലം വച്ചിട്ട് കാപ്പിയായിട്ട് കുടിക്കാൻ നോക്കാൻ മതി മതി മതി പിന്നെ ഇച്ചിരി
ആ ഇപ്പ തൽക്കാലം ബൂസ്റ്റ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് അപ്പം
ആണോ? മ്മ് എന്നാലും കടുപ്പത്തില് കിട്ടണം. എന്നാലും എന്നാലും കടുപ്പത്തില് കിട്ടണം എന്നാലേ അയിനൊരു രസുള്ളൂ. മൂന്നാലെണ്ണത്തിനത്തേക്കയിടുമ്പം
മ്മ് അത്രേത്തിനുള്ള ഞങ്ങളാവതില്ല ഞങ്ങക്ക് ഒള്ളത് വെച്ച ഓണം പോലെന്ന് പറഞ്ഞ പോലെയാ ഞങ്ങളടക്കെ ജീവിതം. നിങ്ങളെപ്പോലെയക്കെ ഞങ്ങള് അത്രേ മ്മ് വലിയ ഞങ്ങടെ ബൂസ്റ്റിട്ട് നാല് പേര്
ഞങ്ങള് ഔട്ട് സൈഡില് ബൾക്കെടുത്ത് വെയ്ക്കുവാ
അതെയല്ലേ കൊറച്ച് എല്ലാരേയും കൊടുത്ത് സഹായിക്കുന്ന കൂട്ട ത്തിലാണെങ്കി വളരെ ഉപകാരായിരുന്നു.
പിള്ളേരെ സഹായിക്കാനൊക്കെ വല്ല തോന്നലൊക്കെ ഉണ്ടെങ്കി പറഞ്ഞാ മതി ആൾക്കാരെ റെഡിയാക്കി തരാം. അത്യാവശ്യം നമ്പറൊക്കെ ഞാൻ തരാം അപ്പൊ അവ അവരെയൊക്കെ ഒന്ന് സഹായിച്ചാല് നിങ്ങക്ക് പുണ്യം കിട്ടും.
പിന്നെ എന്തുണ്ട് വേറെ വിശേഷങ്ങള്.
ആഹ് എല്ലാരേം സഹായിക്കണം.
ഏഹ് കേട്ട് ക്കായിരുന്നോ?
ആഹ നല്ല വിശേഷം ഇന്ന് ഇച്ചിരി
മ് കോള് കോള് എടക്ക് കട്ടാവുന്നുണ്ട് പറയുന്നത്. ചെലപ്പോ കാലാവസ്ഥയുടെ എന്തേങ്കിലു ആയിരിക്കുല്ലേ
ഉണ്ട്
ഏ കാലാവസ്ഥയുടെ തോന്ന്ണു കോളത്ര അങ്ങ് ക്ലിയർ ആവുന്നില്ല ഇടക്കിടക്ക് വേറെ എന്താ ക്ലിയർ ആകാതെ കേക്ക്ന്ന
ഏഹ് എന്താണ്
ഹലോ
കേൾക്കുന്നില്ല പറയുന്നത് എവിടെ
എക്ക പറ
ട്രിപ്പൊക്കെ പോകാറുണ്ടോന്ന് വെച്ചാ ഏ വളരെ റെയറാണ് പോകാൻ ഹസ്സന്റ് ആഗ്രഹിച്ചച്ച് കൊതിമൂത്തിരി കിന്ന്
ആഹ് എവിടെ പോവാനാ
എവിടെയെങ്കിലൊക്കെ പോണന്നാണ് ഇച്ചിരി ദൂരോട്ട് പോകാനാണ് താല്പര്യം
ദൂരെന്ന് പറഞ്ഞ
ഊട്ടി അങ്ങനെള്ളെ നല്ല ലോങ് ട്രിപ്പൊക്കെ
ഓ ഊട്ടി എന്നൊക്കെ പറഞ്ഞ ജസ്റ്റ് ക്ലൈമറ്റ് ആസ്വദിക്ക ക്കാൻ പോവാ നാണെങ്കി വലിയ സെറ്റപ്പില്ലല്ലൊ വേറെന്തേങ്കിലൊക്കെ പ്ലാനുണ്ടോ ജെസ്റ്റ് ഊട്ടയിലെ ക്ലൈമറ്റ് മാത്രേള്ളൂ ഏഹ്